ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയ വർത്താനം
വർത്താനം സുഖായിട്ട് പോണു അവിടെ
ആഹ് ഇവിടേം സുഖന്നെ മയക്കൊണ്ടോ അവിടെ
ആഹ് മയ ഇപ്പം ഉണ്ടായിരുന്നു കുറച്ച്‌ നേരത്ത മുമ്പ് ഇപ്പൊ നോർമലാണ്
ഏഹ് ഉം ഇവിടെ മഴ ചെയ്തിട്ടൊന്നുല്ല ഇവിടെ വെയിലും വരുന്നുണ്ട് ഇരുടും പിടിക്കുന്നുണ്ട് പക്ഷെ മഴ പെയ്തില്ല
ആഹ
ഉം
യാത്ര പോകാനൊക്കെ ഇഷ്ടള്ള ആളാണോ
പിന്നെ ഭയങ്കര ഇഷ്ട യാത്ര പോവാന് ഇങ്ങൾക്കോ
ഇപ്പം ലാസ്റ്റ് ഇപ്പടുത്തെട്ക്കേം പോയിരുന്നോ
ഇപ്പൊ അടുത്ത് ന്ന് പറഞ്ഞാല് ഞങ്ങള് കഴിഞ്ഞ മാസാതോന്ന് ഇവിടെ ഉം വയനാട് പോയിരുന്നു റി റിസോട്ടില്ക്ക്
ആഹ് ആഹ് ആഹ്
ഉം അത് ഇവിടുന്ന് കസിൻസ് സിസ്റ്റേഴ്സ് മാത്രം കൂടിട്ട് പോയതാ ഉം എന്തേ അങ്ങനെ പോക്കൊന്നുംല്ല പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ച് എല്ലാർക്കും കൂടെ പോവാന്ന് അങ്ങനെ തീര്മാനിച്ച് പെട്ടന്ന് ഇപ്പോ ഇന്ന് തീരുമാനിച്ച് നാളെ പോയി അങ്ങനെ ഞങ്ങള് ആഹ് പ്ലാൻ പ്ലാനിംഗ് ആവുമ്പോൾ പ്ലാനിങ് മാത്രേ ഉണ്ടാവാറുള്ളൂ പ്ലാനിങ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ് എല്ലപ്പോഴും ചെയ്യും പ്ലാനിങ് പക്ഷെ ഇതുവരെ ഇറങ്ങിയില്ല പിന്നെ ഞങ്ങള് പെട്ടെന്ന് ഞാനും ഇന്റെ രണ്ട് മൂന്ന് നാലാനിയത്തിയാളും കൂടിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് എവിടെം പോവാന്ന്
രണ്ടാൾത് കല്യാണം കഴിഞ്ഞാ രണ്ടാള് പഠിക്കുന്ന അപ്പൊ നമുക്ക്ങ്ങന പോ പ്ലാൻ ചെയ്ത് അപ്പൊ കാ സിസ്റ്റ് ഇക്കാക്കാന്റെ മക്കള് പറഞ്ഞ് ഞമ്മക്ക് എല്ലാർക്കും കൂടെ പോവാ ഇന്നല്ന്ന്റഞ്ഞ് അങ്ങനെ അവ്ട്ന്ന് ഓരും ഞങ്ങളും തീരുമാനിച്ച് പയെന്നെ റിസോർട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വിളിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കി കൊറെ ന നമ്പറുകളിലൊക്കെ മെസ്സേജ് അയച്ചൊക്കെ നോക്കി അതില് ഏതാ നല്ലെന്ന് തോന്നിയതില് വിളിച്ച് ബുക്ക്‌ ചെയ്ത് പിറ്റേന്ന് രാ ബസ് ബസ്സിന് ഞങ്ങള് ഞ ഇവിടന്ന് ഞങ്ങള് നാല് ഞ്ചളും. അവിടുന്ന് ഓര് മൂന്ന് പേരും. ഇക്കാക്കാൻ്റെ മൂന്ന് മക്കളും ഞങ്ങളെല്ലാം അങ്ങനെ പോയതാ എട്ടാള്
ആഹ് ഇവിടുന്ന് നേരിട്ട് ബസ്ണ്ടായിക്കുംല്ലേ?
ബസ്സിന് പോയി ഇവിടെ നേരിട്ടല്ല ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ബാസൊക്കെ കേറാനുണ്ട് ഞങ്ങളങ്ങനെ ഞാൻ ബസിന് പോയി എവിടന്ന് തലേന്ന് വൈകുന്നേരം ആവുമ്പോത്തിനു ബുക്ക് ചെയ്തു അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഇവിടുന്ന് ഭക്ഷണൊക്കെ ഉണ്ടാക്കിട്ട് ഇവിടന്നങ് എറങ്ങി.
ആഹ് ആഹ്.
ഒറ്റ തീരുമാനത്തില് അങ്ങേറങ്ങിയതാ മറ്റേത് വയ്യായ്മകളൊക്കെ ഉണ്ടായിനു കുറ ഒരു കൂട്ടർക്ക് ഓർക്ക് രാവിലെ പോയി ഗുളികൊക്കെ വാങ്ങികൊട്ത്ത്ട്ട്
ആഹ് ന്നിട്ട് ഇപ്പളവുമ്പോ നടക്കൂ പെട്ടന്നുണ്ടാവുമ്പോ ഓരോരുത്തരും എറ
ആഹ് അതെ മറ്റേത് പ്ലാൻ ചെയ്യാൻന്നാ പ്ലാനിങ്ങേ ണ്ടാവൊള്ളൂ ഇനിയിപ്പ ബസ് ഫ്രീ ഇണ്ടല്ലോ ആഹ് അതെ. അതെ അതെ ബസ് ഫ്രീ ഇണ്ടല്ലോ അപ്പൊ ഇങ്ങനെ എടേം പോണം എന്നൊക്കെ ഇങ്ങെനെ പ്ലാൻ ചെയ്യ്ന്ന്ണ്ട് ഇനി നട നടക്കൊന്നറിയില്ല ആഹ് അതെ അപ്പൊ ഇനി നടക്കൊന്നറിയില്ല. നിങ്ങൾക്ക്‌ങ്ങനെ യാത്രയൊക്കെ പോവോ
യാത്ര പോകാനൊക്കെ ഇഷ്ടാണ് പക്ഷെ വിട്ടക്ക് പോവൽ കുറവാണ് കാരണം നാട്ടള് മാറു ഇല്ലാത്തുകൊണ്ട് നമുക്ക് നാട്ട് വരുന്ന സമയത്തേ നടക്കൊള്ളു.
ആഹ് അതെയെ.
ആഹ് അപ്പം കൊല്ലത്തിൽ ഒരിക്കൽ രണ്ട് പ്രാവശ്യൊക്കെ ഇണ്ടാവുള്ളൂ.
ഏ
നാട്ടിലും വീട്ടിലുംക്കായിട്ട് അങ്ങനെ പോണ ആൾക്കാരാണ് സ്വന്തം വീട്ടില്.
ആഹ്
ദേഷ്യപിടി നാട്ടിലില്ലാത്തൾക്കാരാ
അതെ അതെ.
ഞമ്മള് പിന്നെ. തിന്ന് കസിൻസ് എല്ലാരും കൂടി നമ്മള് കാലിക്കറ്റ്ക്കെ പോയി പോരും അല്ലാതെ
ഏ ആഹ് ആഹ്.
ഓലെത്തും കൊല്ലത്തിലൊരിക്കെ രണ്ട് വട്ടൊക്കെണ്ടാവൊള്ളും.
ഏ.
പ്ലാനിങ്ങ് ചെയ്ത പോലെ ആവൂല.
ആഹ് അതെ അതെ.
ഫാമിലി ആയിട്ട് ട്രിപ്പ്ക്കെ ഞങ്ങള് ഉമ്മാന്റെ വീട്ടിൽ പത്ത് മക്കളാണ് ഉമ്മാന്റെ ഇമ്മാനിം കൂട്ടി.
ഏ.
പേരക്കുട്ടികളെല്ലാരും കൂടി കൂടി നാ പ്പയ്പ്പള് ആൾക്കാര്ണ്ട് പേ പിന്നെ എല്ലാരും കൂടി ആഹ് ലൈഫും ഒക്കെവും ഒക്കെ. സുഖല്ലാതെ വല്ല്യപ്പാ വല്ല്യമ്മി ഇപ്പൊ സുഖല്ലാതെ കിടക്കാണ് അപ്പ അയിന്റെ ചെറിയ ബുദ്ധിമുട്ട് കാർണം ഇനി പോക്ക് കൻസൽ ആയതാ.
അങ്ങന
ഇത് വേറെ എവ്ടുന്നും കിട്ടൂലല്ലോ നമ്മള് കസിൻസും എല്ല ഉണ്ടാവുമ്പോ. ഞങ്ങളെന്നെ ഫാമിലി കൂടിയ പത്തയിമ്പ ആൾ അറ് വ എഴുവ ആൾക്കാര നെ ഇണ്ട്..
ഹാ ഇവിടെ അങ്ങനെ വലിയ ഫാമിലിണ്.
ആഹ് ഒരു ഞങ്ങ ൾ പത്ത് മക്കള്ണ്ടാവുമ്പോ പിന്നെ ഓല ബാക്കിയുള്ളോരും.
ഹെ തെ.
ഉം ഉം ഉം
ട്രിപ്പന്നും ങ്ങനെ വല്ലാതൊന്നും ഉണ്ടാവേലില്ല.
ഏഹ്
കുട്ടിണ്ടാവുമ്പോ പിന്നെ ദൂരം പോവാൻ പറ്റൂല്ല ചെറിയ കുട്ടികളാവുമ്പോ?
ആഹ് ങ്ങക്കത് മക്കളുണ്ടോ ചെറിയ മക്കളാ?
അങ്കണവാടി പോണ കുട്ടിയ മൂന്ന് വയസ്സ്.
ഉം ആഹ് ആഹ് പിന്നെ ഭക്ഷണക്കായോ?
നോമ്പിന്റെ സംഭവം ഇപ്പം മുഹറൊക്കായിട്ട് വരല്ലേ?
ആഹ് അതെ നോമ്പറക്കാന് എന്താക്കുന്നെ
നോൽബർക്കാൻ പത്തിരിം ചിക്കനൊക്കെ ഉണ്ടാക്കണന്ന്ണ്ട്. പിന്നെ വീട്ടിൽ ഞാനൊറ്റെക്കുള്ളൂ നാത്തൂന്റെ കല്യാണണ്ട്. ജൂലൈ അഞ്ചിന് അപ്പ പിന്നെ ഓല് അതിൻ്റെ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയതാണ്. കുട്ടി അങ്കലവാടിക്ക് പോയോണ്ട്.
ആഹ് അങ്ങെനെ.
പിന്നെ അയ്ന്റെരോ രോ തെരക്കില് പെയിന്റാടിം അയ്‌ന്റൊരോ സംഭവങ്ങളൊക്കെണ്. ഏഹ്
പിന്നെ ഇല്ലല്ല മക്കളില്ല.
മാരീഡ് ആണോ?
ആഹ് മാരിടാണ്.
ഏഹ് ഇപ്പം പഠിക്കാൻ ഏതാ ഡി
ഇല്ല ഒന്നിനും പോവുന്നില്ല ഇപ്പൊ
ഇപ്പ ഓലൈൻ ആയിട്ടൊക്കെ കുറെ കോഴ്സുകൾ ഉണ്ടല്ലോല്ലേ?
ആഹ് ണ്ട് ഞാനൊന്നിനും ചേർന്നിട്ടൊന്നില്ല.
ഏഹ് ആള്
ഉം ആഹ് വിടുന്നേന് കൊഴപ്പൊന്നുല്ല ഞാൻ മടിച്ചി ഇങ്ങനെ കളിക്കുന്നതൊണ്ടാ.
എറെക്കുറേ അങ്ങനെയാണലോ മാരീഡ് കഴിഞ്ഞ ഒരു മടിയുളോൽ.
ആ അതെ കഴിഞ്ഞാ പിന്നെ പോവാൻ രണ്ടാമത് പോയി കിട്ടാൻ പണിയാണല്ലോ?
ഏഹ് എത്ര വരെ പോയിണ്?
ഞാന് പ്ലസ് വണ് പ്ലസ് വണ് കഴിഞ്ഞ തൊള്ളു. ഇങ്ങളെത്ര വരെ പോയത്?
ഏഹ്
ഇങ്ങൾ എത്ര വരെ പഠിച്ച്?
ഞാന് പ്ലസ് ടു ഫുള്ളായിന് ഡിഗ്രിക്ക് കേറില ഞാന് അറബിക്കായിട്ട്. ഹാതിയ കോഴ്സ് ഡിപ്ലോമ വരെ.
ആഹ് ഞാനീ പ്ലസ് വണ്ണും പ്ലസ് ടും അതിന്റെ കൂടെ ഹാദിയാ കോയിസുള്ള. അറബിക്കായിട്ട് ആഹ് അപ്പൊ. ഇപ്പം ഡിപ്പോമ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ ബാക്കി പഠിക്കാന് തിരുവനന്തപുരത്ത് പോകണം.
ഏഹ്
ആറ് മാസത്തെ ട്രെയിനിങ് ണ്ട്..
ആഹ് ആഹ്.
കുട്ടിനെട്ട് പോവാനും. പെറ്റൂലല്ലോ..
ആഹ് അതെ ചെറിയെ കുട്ടിളല്ലേ ഉം അതെ.. അവരെ കൊണ്ടുപോയിട്ട് അവിടെ ന്താ ക്കല്. നടക്കല ഇണ്ടാവുലാലോ. സ്കൂള്.. ആഹ് പറ്റൂല ആഹ്
ടിപ്പ്. അപ്പൊ പിന്നെ വല്ല വേക്കോട്ട് നിന്നതാണ്.. നമുക്ക് അവിടെ പോയി ആറ് മാസ ക്ലാസ്സൊക്കെ കഴിഞ്ഞ നമ്മക്ക് പിന്നെ ഇവിടെ മർക്കസിലോ..
അആഹ്
അറബിക്കായിറ്റഅ് ചേർന്ന് ചേരാനൊക്കെ പറ്റും
ആഹ് ആഹ്
ഈ ഖുറാനി അങ്ങൻത്തെ ചെറി ചെറിയോ കു കുറാന്റെ വല്യ വല്യ അത്യാവശ്യാഅ് അഅ് കൊഴപ്പല്ല്യാത്ത ആയത്ത് സൂറത്ത്കളെ അർത്തും ദഫ്സീറൊക്കെ പഠിക്കണം
ആഹ് അതെ
തൈ തെനിയൊരു തഫ്സീർ തെറ്റിയാൽ അയ്മന്ന് കൊറേ വഷ് അർത്ഥം മാറ്റംണ്ടാവൊല്ലോ
അതെ അതെ
അതൊക്കെ ഇന്റർവ്യൂ കയ്ഞ്ഞ് നമ്ക്ക് ശരിയായിട്ട് വര്നം അപ്പ അയ്നെര് ആറു മാസ്ത്തെ കോയിസാ പ്പയ്ന് പോവണംന്ന്ണ്ട് പഷെ കുട്ടിനെ വിട്ട് പോവാനും പറ്റൂല
ഹസ്ബൻ്റ് നാട്ടിലില്ല
അല്ല വ് വിദേശത്താണ്
ഏ അപ്പൊ കുട്ടീനെ ഒറ്റകാകി പോവാനും പറ്റൂലല്ലോ
ഇല്ല അവര് വീട്ടില് ഉമ്മ നിർത്താന് കുട്ടി അമ്മളില്ലാതെ നിക്കൂല്യ
ആഹ് അങ്ങനെ മ ആഹ് അതെ യതെ
അത് ന്നിട്ട് പോയി ഒൽക്കരു മനസ്സ് എടങ്ങെറാക്കണ്ട
അതെ പിന്നെ വേറെന്തൊക്കെണ്
വായിട്ടു പോണു
എന്ത്
സുഖായിട്ട് പോണുഅറ്യാ
ഉം സ്പെഷ്യലൊക്കെണ്ടാക്കോ
ആഹ് ചെറുതായിട്ടൊക്കെ ഞമ്മൾ ഒറ്റ ക്കാണെങ്കിലൊക്കെ എല്ലാരെടേലും ണ്ടാക്കനൊരു മടിയാണെ
ഏഹ് ഒറ്റക്കാ എന്തണ്ടാകറി
പഷെമ്മള് കു ട്ടിടേൽ ഒര് നൂറായിരം പണിന്റെടേല്
ആഹ് അതെ അതെ
പയ്ന്റെടേല് ഡിസ്റ്റർബൻസൊന്നും വൈയ്യിചുല
അതെ അതെ
അവ് ബുദ്ധിമുട്ടൊന്നും പറ്റൂല ഇട്ക്കാണെങ്കി ഫുൾ ഓരിയന്നുള്ളരു താണ്
അങ്ങനെ ആഹ് ആഹ്
നമ്മളെ ഒ മറ്റേ എരിഞ്ഞേറ്റ് കൊറച്ച് കഴിഞ്ഞ് അങ്ങനെ പോവുമ്പം നമ് ഇണ്ടാക്കാ ഇത് പോവൊല്ലോ അപ്പൊ പിന്നെ പിന്നെവന്നാമത് ഇപ്പ്‌ വ്ടെ ഞാനും മ്മീന്നാത്തൂനന്നൊള്ളു
ഏ ങ്ങളും മാത്രണ്ടാവല് എന്ത്
ഉപ്പാദ്യം മര്ച്ചതാണ് പന്ത്രണ്ട് പത്ത് വർഷം മുമ്പ്
ഏഹ്
പ്പൊ പിന്നെ ഉമ്മ കുക്കിങ്ങില് സഹായിചൊട്ത്താ മതി ഏറെക്കുറെ മ്മതന്നെ ചെയ്യും
ആഹ് ആഹ്
പിന്നെ അമ്മള് അമ്ക്ക് സ്പെഷ്യലായിട്ട് എന്തേണ്ടാക്കാണഞ്ഞിഅയ്തിനായിട്ട് കൂടന്നല്ലാതെ ഓവർ ണ്ടാവൊല്ലേ കുട്യോളടേല്
അതെ അതെ
അവടെ പെഷ്ലക്കെണ്ടാക്കലില്ലേ
ആഹ് ഇവടെ ഇണ്ടാകൊക്കെ ചെയ്യും
ആഹ്
ഉം
ഈ ചിക്കൻ ബിരിയാണി അങ്ങൻ ത്തെ സംഭവളൊക്കെ ദി ആഴ്ചേല് ഒരു വെള്ളിയാഴ്ച അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ണ്ടാവുലേ
വെള്ളി അങ്ങനെന്നും ഇല്ലവെള്ളിയാഴ്ച ചിക്കൻ ഇണ്ടാവും പക്ഷെ ബിരിയാണി ഒന്നും ഉണ്ടാകൽല്ല അവിടെ ആളുണ്ടാവും കഴിക്കാൻ ഫുഡ് കഴിക്കാൻ ആളുണ്ടാവും വെള്ളിയാഴ്ച വെറഞ്ചോറും ചിക്കന്റെ കറിയും അങ്ങനെ എന്തെങ്കില ഇണ്ടാക്ക
ത്തെ പിന്നെന്നോ ജുമാക്കൊക്കെ പോണ ആൾക്കാരാവു അല്ലേ
ആഹ് ജുമക്ക് പോണ ആൾക്കാര് ഇണ്ടാവും ചോറിന്
ഉം ഉം
ഉം അപ്പൊ ഓര്ക്ക് കൊറേ ആൾ ഇണ്ടാവുന്നൊണ്ട് അങ്ങനെ സാധാ ചോറ്ന്നെ ഇണ്ടാക്കുക സാധാ ചോറും പിന്നെ ഫംഗ്ഷന ഒക്കെ ഇണ്ടെങ്കിൽ ഇണ്ടാക്കും അല്ലാതെ സാദാ ചോറും പിന്നെ ചിക്കനും ഇങ്ങനെയാലും ഇണ്ട ചിക്കനും ബീഫയും അധികം വാങ്ങല് ഇപ്പൊ കൊറച്ചായിട്ട് ചിക്കൻ തന്നെ വാങ്ങന്ന് എങ്ങനെ ഇടക്ക് ബീഫ് വരട്ടി ചിക്കന് അത് കറിയും ഉണ്ടാവും പിന്നെ തേങ്ങരച്ച എന്തെങ്കിലും കറിയും ഉപ്പേരിയോ പപ്പടോ അങ്ങനെ
ആണ്ങ്ങൾ ഉണ്ടാകുബോ പിന്നെ കൊഴപ്പ
ആഹ്
എല്ലും വാണ്ടി വരും
ആഹ് അതെ അതെ
അനക്ക പിന്നെ ആണുങ്ങൾ ആരും ഇല്ലാത്തോണ്ട് പിന്നെ
ആഹ് അതെ ഇവിടെ പിന്നെ സ്പെഷ്യൽ ഇണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട പൂതി വരുമ്പം സാധനം വാങ്ങിക്കിട്ടിയാല് ഇണ്ടാക്കും ഉം ആഹ് സാധനം വാങ്ങിക്കിട്ട്യാ ഇണ്ടാക്കും
ഉം പഠിക്കാൻ താല്പര്യോന്നു ഇില്ലാതൈയ് കൊണ്ടന്നെ പഠി
ആഹ് അതെ
നമക്കെല്ലാരും പഠിക്കാന മുന്നോട്ട് കറി
ഉം അതെ ഇന്നാ പിന്നെ വേറൊന്നും ഇല്ലാലോ
അതെ ആയിക്കോട്ടെന്നാല്
ആഹ് ശരി
ഓക്കെ